ഹലോ
ആഹ് എന്തൊക്കയാ വർത്താനം
എന്തൊക്കെയാ നല്ലതന്നെ ഉത ആഹ് വന്നു
മം ചായപ്പരുവ ആടി ചായ പരിപാടിക്കെ കഴിഞ്ഞ് പാത്രം മോറി ഇങ്ങനെ ഇരിക്കാ അപ്പളാ അൻക്കൊന്ന് വിളിക്കട്ടെ കേരുതി ഇങ്ങനെ ഉ
ആഹ് ആഹ് എന്തെ കടിണ്ടാക്കിയെ കുട്ടിയോൾക്ക്? ഏഹ് ആരേ?
സഹ് ലാന്റെ
ആഹ്
ആഹ് ആഹ് അവളിന്നാള് ന്നോട് കൊറേ പറഞ്ഞ് സങ്കടേയ്. ഓള് പ്പോ കല്യാണം തന്നെ നീണ്ടത് അതോണ്ടല്ലേ. സ്വർണത്തിനു വില കൂടിയ കാരണത്താല് ആഹ് അന്റെ അപ്പുറം പോയിക്ണ് സ്വർണത്തിന്റെ വില എങ്ങനെയാണ് എങ്ങനെയല്ലേ? ഒരു പവനെങ്കിലും വാങ്ങാതെ ആരും കല്യാണം കഴിച്ചൂലല്ലോ?
എന്താ കാട്ടാ പെൺകുട്ടിയോൾ ഉള്ളോനെ നമ്മളിപ്പോ തീരെ ഒന്നും കൊടുക്കാതെ എങ്ങനെയാ നമ്മള് പറഞ്ഞയക്ക?
അതന്നെ ഇപ്പൊ ആദ്യക്കെ ഒരു പത്ത് പത്ത്പവനാ അയിന് പറഞ്ഞത് പ്പോ പത്ത് പോയിട്ട് അഞ്ചയിക്ക്ണ്. പ്പഞ്ചിലും കുറയല്ല ത്താ ഏതാലും ഇപ്പൊ കൊറച്ചിങ്ങനെ കൊറവുണ്ടോണ്. ആണ്ല്ലേ കൊറഞ്
ആഹ് പ്പൊ ഒന്നേ ഒന്നേ മൂന്നരായി ഒരു പവന് മൂന്ന് അ മുപ്പത് വരെ എത്തിന്നല്ലോ
ആഹ് ഓള് പറഞ് ന്നോടെ ഏയ് തിനെ കുറിച്ച് ആഹ് പിന്നെ ങ ഈ പാവങ്ങക്കാണെ കുട്ടികളെ കെട്ടിച്ചുമ്പോ ഒന്നും കൊടുക്കാതെക്കാൻ കഴയൂല്ല പിന്നെ ഉണ്ടാക്കി പിന്നോട് കൊടുക്കല്ലേ എന്താവും ഇങ്ങനെ സ്വർണ്ണത്തിന് വില കൂടുന്നില്ലേ?
ആഹ് എങ്ങനാലും പിന്നെ എന്തേലും കൊടുക്കണ്ടെ വിചാരിച് ആൾക്കാർ എന്തെങ്കിലുംക്കെകാട്ടും കടകട ആക്കി ചെയ്താണ്ട് കൊടുക്കും ആഹ് ഒന്നില്ലാതെ ഞമ്മളൊക്കെ കല്യാണത്തിനൊക്കെ ഞമ്മളെന് നമ്മക്കൊക്കെ മുപ്പതും നാപ്പ പ്പതോക്കെ കിട്ടീനോട്ത്ത് ഇപ്പം മൂന്ന് പവൻ കൊടുക്കേണ്ട അവസ്ഥയാണ്.
അവസ്ഥയാണ് അതന്നെയാണ് എ ത്താ ഇനൊക്കെ കിട്ട ഇപ്പൊ? അതന്നെ പറഞ്ഞതേ ഇങ്ങനെ വില കൂടുന്നതൊക്കെ നമ്മള സാഹചര്യത്തിത്തില് നമ്മള് ചൊക്ക അങ്ങനെ ഊരി കൊടുത്തു കഴിഞ്ഞും ചെയ്തു. ഇപ്പൊ മ്മളെ കുട്ടിയൊക്കെ അറിയുമ്പോ ഒന്നുമല്ല കാരണം ഞമ്മുക്ക് ഇങ്ങനെ അറിയയാണെങ്ക നമ്മക്ക് എന്തെങ്കിലുമൊക്കെ കരുതിങ്ങാണ്ടോ നൂറ്റിച്ചമ്മതീന്
അതല്ലെ
ഇങ്ങനെ വില കൂടന്ന അറിയണെങ്കില് ആഹ് അതന്നെയാണെ ഞമ്മള അങ്ങനെ കഷ്ടപ്പാട് ഒരു കഷ്ടപ്പാട അറി നമ്മള അങ്ങനെ ഊരിക്കൊടു പ്പൊ അതുകൊണ്ടിപ്പൊ ഇപ്പൊ വീടായി കിട്ടി ഹ്മ്
ആഹ അത് തന്നെ
ഇത് ഇങ്ങനെ ഇനി കുറഞ്ഞു- പോന്നാ മതിനു ഞാനൊരു കുറിയിലുണ്ട്. കാരണം, അങ്ങനെങ്കിലുംക്കെ കുറി കടിഞ്ഞാണ്ട് എന്തേലുമൊക്കെ കിട്ടിയാലേ. ആഹ് അല്ലാതെ ഇനിയിപ്പോ നമ്മളെന്തായാലും പൈസൊട് ത്തെങ്ങാണ്ട് എന്തായാലും നമ്മള് സ്വർണം വാങ്ങൂല
ഓ
മ്ഹ് അപ്പൊ അങ്ങനെ ഓരോ കുറുണ്ട് അങ്ങനെ മാസം നറുക്കെടുക്കും. ഇപ്പൊ പതിനാറാമത്തെ നറക്ക ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പതിനെട്ട് നറുക്കാല്ലത്
ആഹ് ആഹ് കിട്ടാരായിക്കണാ എത്രണ്ണാണ്?
പതിനെട്ട് നറുക്കല്ലത് പതിനാറാം പതിനാലാമത്തെ നറുക്കാണ്
ഏഹ്
പക്ഷെ ഭാഗ്യല്ല ഇതുവരെ കിട്ടിയിട്ടില്ല.
ആഹ് ബല നാലെണ്ണല്ലേ ഉള്ളു നി ലാസ്റ്റ് കിട്ടനേ നല്ലത്
ആഹാ വശേ ആഹാ നേരത്തെ കിട്ടന്നെ നല്ലത്. പിന്നെ പണിക്കോള ഇല്ലാതെ കിട്ടും, ഞമ്മക്ക് എന്താ വേണ്ടിയ എന്തായാലും കിട്ടും. എത്തണ്ണീ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാ, പതിനെട്ട് ഇതില്ലോട്ത്ത് പതിനെട്ടായിരം ഉണ്ടാവും ആയിരം- റക്കല്ലേ എത്ത പതിനെട്ട് റുപ്പന്റെ- ഒക്കെ കെട്ടാ അപ്പോ,
നമ്മള കയ്യിലാണെങ്കിൽ ഇപ്പ നമ്മള്,
ആഹ അത അത്രേ ഉള്ളു ഇനിയിപ്പോ ഞമ്മള്, അതാണെങ്കിലും വച്ചാല് ഞമ്മള്, ഇ ഒരു മീനിന് ഇപ്പ എന്തായാലും ഇപ്പ പൈസോടുത്ത്- വാങ്ങലുംണ്ടാവില്ല അങ്ങനെ തന്നെ ഉള്ളല ഉണ്ടാവുക.
ആഹാ... !
ആഹ.. !
ഒരു ഗ്രാമീനുള്ളത,
ഞൻ പറയാ ഈ സ്വർണം, ആഹാ പിന്നെ ഏതാലും സർക്കാർ ഇടപെട്ട്ങ്ങാണ്ട് ഇങ്ങനെ, എന്തെങ്കിലോക്കെ കാനിങ്ങടലേ. പാവങ്ങളതുതേയ്, സ്വർണ്ണല്ലാതെ ഇപ്പോ ഓരോ മീനങ് കൊടുക്ക- ക്കാതെമ്മള് കല്യാണം കഴിച്ചൂല്ലല്ലോപ്പോ പാവങ്ങള- ആലോച്ച് ങ്ങാണ്ടെങ്കിലും എങ്ങനെ കുറച്ച് പോന്നാൽ മതേയ്ന്.
ഉം പിന്നെ എന്തൊക്കെടി വർത്താനം കുടി പോവാലില്ലേ?
ആഹാ പോക്ക്ണ്ട്. ഓണത്തിന് പിന്ന പോവാൻ പറ്റിട്ടില്ല, ഇങ്ങള് പോയിന.
ആഹാ ആഹാ... !
മോറത്തിന്റെ ലീവിന് പോയിന്.
പോയി ആഹാ ഇനിയിപ്പോ, സ്കൂളല്ലെങ്കി മഴ നട്ടന്ന മാത്ര- സ്കൂളില്ല മദ്രസ് ഉണ്ടല്ലോല്ലേ, ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവുവല്ലോ.
ആഹാ... ! പിന്നെ മഴയല്ലേ എവിടക്കും പോവാൻ തോന്നുന്ന്,
മാഴ ഇന്ന് നല്ല മാഴാല്ലേ.
ഉം ഇന്നും മഴ ഇന്നും ചോർച്ചല്ല, ഇങ്ങലൊക്കെ പിന്നെ- ഇന്നലൊക്കെ പിന്നെ ഉച്ചക്കും ഇണ്ടായി ഇന്ന് തീരെ ഇല്ല.
ആഹാ റേഞ്ചും ഇല്ലല്ലോല്ലേ.. !
ആഹാ റേഞ്ച് ഇടക്കിടക്ക് കുറയുന്നുണ്ട്.
വിടിന്റെ മുകളിലൊന്നുംങ്ങാണ്ടാ സംസാരിക്കണത്, താഴ്തൊന്നും റേഞ്ച് തന്നെ കിട്ട്നില്ല.
ആഹാ ആഹ മഴ പെയ്തിട്ടയ്ക്കാരെ.
ആഹാ ആഹാ മയ പെയ്തിട്ടാണ്. വൈഫൈ എള്ളോല്ക്ക് സുഖമാണ്, വൈഫൈ ഇണ്ട ഇങ്ങക്ക്‌ ഇണ്ടോ വൈഫൈ?
ഇല്ലല്ല വൈഫൈ വൈഫൈ ഉണ്ടെങ്കിലും തന്നെ പിന്നീ നമക്ക്, ഫോണില് എങ്ങനെ ആലും നമ്മക്ക് പുറത്ത്ക്കുമ്പോ പൈസ വേണ്ടേ.
അതാണേ എന്നോട് ഇന്റെ ചെറുക്കം പറയും വൈഫൈ ഒക് മ്മ വൈഫൈ ഒക്.. ! വൈഫൈ വെച്ചാല് അയിന് പൈസ കയറ്റണം.
പിന്നെ വൈഫൈ വെച്ചാലോന്ന്, ഞാൻപറഞ്ഞു വേണ്ട ഇക്ക്- എങ്ങനൊയാലും ഫോണിൽ എടുക്കെങ്കിലും പോകുമ്പോൾ പൈസ. ഇതിനും കൂടി പൈസ ചെലവാക്കണ്ടാലോ.
അയിനെയാണ് ഞാനോട് പറഞ്ഞ ഓന ഇങ്ങനെ പാറയോന് ഗെയിം കളിച്ചാണ് ഇതിനൊക്കെ റേഞ്ചിന്റെ ഇഷ്യൂ. വൈഫൈ വെക്ക്മ്മ... വൈഫൈ വെക്ക്... ! വൈഫൈ വെച്ചട്ട് കാര്യമല്ല ഓന്റെഉപ്പ എപ്പോവന്നെന്നും പറഞ്ഞിന് വൈഫൈ വെക്കാനാർത്താനം. പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ വീട് വെച്ച കടന്നെ വീടട്ടെ എന്നിട്ടിങ്ങടെ വൈഫൈ. പുറത്തേക്ക് പോകുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ തിരക്കടില്ലേ, പുറത്തേക്ക് പോകുമ്പോ അതിന് വേറെ ഞമ്മള് കയറ്റും വേണം.
മാസത്തിം നാറ്റി അമ്പതൊക്കെ ഉള്ളൂ എന്നാലും പിന്നെ അമ്മക്കേ കൊണ്ട എവിടക്കാലും പോകുമ്പോ പറ്റ ട്ടലല്ല ഫട്ടൂലല്ല
ആഹ അതിനെ തന്നെയ്യ അടക്കനും പോകുമ്പോ പറ്റിയാണെങ്കിലും തിറക്കടല്ലത് ഇത്തിതിന്റെ ഉള്ളിൽൊന്നും കാണ്ടല്ലേ പറ്റുള്ളൂ
ആഹ്
പിന്നെ മൂന്നാാലും ഫോണാളും അധികം ഉണ്ടെങ്കിലും നമുക്ക് ലാഭ ആണ്ല്ല കേട്ടോ
ആ്തോര് പോകണ ഒറ്റൊക്കെ ആവുമ്പോളേ
ഒരു ഫോണിലൊന്നു ആഹ ഇപ്പൊ ഒരു ഫോണിനായിട്ടൊക്കെ നമ്മൾ കയറ്റുമ്പോ നഷ്ടമാണ്
ആഹ
ഉം
പിന്നെ കുട്ടികളൊക്കെ ഇവിടെ
എോ മല വർത്തനം
ഉന്താ നല്ലതന്നെ
ഉ ഫുഡൊക്കെ ഒന്നായിട്ട്ല്ല സ്പെഷ്യൽ ഉണ്ടായിനോ
ഇല്ലല്ല ആ രാവിലെ വക്കും അന്നെയ അ ചോറന്നെ തന്നല് നിങ്ങളൊക്കെ എങ്ങനെ
വൈ നേരത്തെ വേറണ്ട
ഏഹ വയനാട്ടിനുണ്ട് ചോറുണ്ട് നിങ്ങെന്താട്ട ചോറിന്നല്ല തിന്ന് രാത്രി അല്ല അല ഹലോ ഹലോ ഹലോ അതോ കച്ച പോയാ ഹലോ